ആഹ കേക്ണ്ട്. വെറുതെപ്പ ഫുഡ് ഓക്കെ കഴിച്ച വെറുതങ്ങെരിക്ക
അതെ ഏതാ അവിടെ ഇങ്ങനെ കുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു മഴയിണ്ട നാട്ടിക്ക്?
ആ രാവിലെ കണ്ടിനി ഇപ്പ വെയിലാ
അതെ ഇവിടെ നല്ല ഇവിടെ രാവി നല്ല വെയിൽ ന്നെനു ഇപ്പ താ നല്ല മൂടലാ തുണിയേളൊക്കെ പുറത്തിട്ടിട്ടണ്ട് ഉം. തുണി ഉണങ്ങില്ല അതാണ് ആകുള്ള പ്രശ്നം. ഉം ഇല്ല ഇടടുക്ക അങ്ങനെ ചിലപ്പോ അവ ഒളിയ ടെ ഉള്ളിൽ തന്നെ ഇടുവാണങ്കിണങ്ങിക്കോട്ടെ അറിഞ്ഞിട്ട് അല്ലെ നടക്കില്ലേ എന്തത്എ തമയം പോവല്ലേ ഇതിന്റെ പിന്നാലെ
കുട്ടിക്ക് എത്രയിക്ക്ണ് ചെറുതിന്?
ചെറുതിനിതാ ആറുമാസം കഴിഞ്ഞു.
ഒരു കുട്ടിയോള്ളൂ ആഹ.
ഉം ഞ് കൊറച്ച് കഴിയുമ്പക്ക ആൾക്ക് കഴിക്കണ്ടാക അങ്ങനെ പിന്നെ സമയം ഉച്ച
ഉ അല്ലെങ്കിൽല്ല സമയം ആ സമയം ഞമ്മളെ കാത്ത്ക്കൂലല്ലോ? സമയം ഇങ്ങെനെ പായിണ്ട്
അയിന്റെ എടെൽ ഫോണിൽ നോക്കാ ഓരോന്ന് നോക്കുമ്പെഴ്ക്കെന്നെ അതിന് പോകും പിന്നെ രാത്രിയായി പറഞ്ഞ കുട്ടികളൾ ഉറങ്ങട്ടെ പറഞ്ഞിട്ട് നോക്കട്ടെ പറഞ്ഞുമ്പക്ക് നുക്ക് കഴിഞ്ഞെ ഒരു വഴിയാകും ക്ഷീണം. തട്ടീട്ട് ഉം കുട്ടികളോ സ്കൂൾ പോയോ?
നാലര ആകും വരുമ്പോ.
അതെല്ലേ ആഹ അപ്പൊ ഇനിയിപ്പോ ഉച്ചക്ക് ചായ കടിയൊക്കെ ഇണ്ടാക്കെണ്ടെ കെർച്ച് കഴിഞ്ഞാ
ഉം ചായക്ക് കടി വെരുമ്പോത്തിന് നിർബന്ധാണ് അല്ലെങ്കി ഇങ്ങനെ
അതെലെ നമ്മളും ചെറുപ്പെത്ത് അങ്ങനെക്കെ ആയിര്ന്നില്ലെ സ്കൂൾ വിട്ട് വെരുമ്പോ എ ന്താ തിന്നാ എ ന്നെ പർണിട്ട് അല്ലെ ഓടി വെരാ ഏ ഉം എന്താലെ ഇന്റെ ചെയെ കുട്ടി വന്ന് കഴിഞ്ഞാ നേരെ ഓടും അട്ക്കെളെക്ക് എന്താ വെ ച്ച്‌രിക്കിണെന്ന്
ഞാൻ പറിം കുൾച്ച്ട്ട് കേറിയാ മതി പറിം അയിനെന്നെ ഒഴിവെന്നെ ഇണ്ടാവൂലാ അപ്പ തെന്നെ തിന്നാ കിട്ടെണം
ആ കയ്യും കാലൊന്നും കെഴ്ക്കാൻ സമയില്ല ഉം അയൊക്കെ കൊറ്ച്ച്നേരം കഴി ച്ച് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എട്ത്ത് കഴിന്നാ പിന്നെ അട്ത്ത യുദ്ധം തൊടങ്ങും അങ്ങനെ ചെറെ കുട് ആ എൽ. കെ. ജിയില്
ഏ അപ്പം ഇപ്രാവ്ശ്യം ചെറ്ത്താണ്
അല്ല കഴിഞ്ഞ കൊല്ലം ചേർത്തി അയിന്റെ എടീൽ ഡെലിവെറിം കാര്യങ്ങളായപ്പോ അവെന്റ മൂന്നാൽ മാസത്തെ പോയി
ഇപ്പ പിന്നെ പിന്നിം എൽ. കെ. ജി തെന്നെ കൊണ്ടെ
ആ കാരണം പർണാ ജൂണിലല്ലെ സ് ക്കൂൾ തൊർക്കാ ജൂണ് കഴിഞ്ഞ്ട്ട് നവംബർ വെരെ അവൻ പോയൊള്ളു സ്ക്കൂളിക്ക് അത് കഴിഞ്ഞെപ്പ ടീ ആ അതികെറ്റെ വീട്ട്ൽ പഠിപ്പിക്കലൊന്നും എത്തിയില്ലെയ്നി ഇക്ക് ഏ അപ്പ പിന്നെ പർണ് ടീ ച്ചെർ പർണു എൽ. കെ. ജി കഴിഞ്ഞ്ട്ട് യു. കെ. ജിക്ക് ആക്കെലെ നടക്കൊള്ളു അല്ലാണ്ടെ ഒന്നിക്ക് ആക്കാൻ പറ്റില്ല ഇപ്പ അ ഞ്ചെര ആയി ആൾക്ക്
അപ്പൊന്നാ യു. കെ. ജിക്ക് പറ്റൂലാ പറെ
ആ യു. കെ. ജിക്ക് പറ്റില്ല പറഞ്ഞെ അവരെ കാരണം പർണാ മൊത്തം പഠിച്ച് കഴിയെണ്ടെ ഇപ്പം മുപ്പെത് വെരെ അത്രേ എൽ. കെ. ജിയിൽ അത് കഴിന്ന് അയിന്റെ ബാക്കിയാണ് യു. കെ. ആ യു. കെ. ജി പർ അവൻ മെല്ലെ പോയാലും മതി കൊഴപ്പൊന്നും ഇല്ല പർണു പിന്നെ ആൾ ഇത്തിരി വികൃതി ഇണ്ട് അപ്പൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ പർൺട്ട് അപ്പൊ ഒര് ഓൽ ആ അഞ്ച് അഞ്ചെര ആയി ഏ ആ ഏഴ് ആകും ഏഴ് ഉം ഏഴ് കഴിയും ആൾ
ആ അ
ഏ അല്ലാണ്ട് ചെലവെര് എൽ. കെ. ജി പോയിട്ട് ഒന്നിക്ക് ആക്കട്ടെ ചോയിക്കുമ്പോ ടീച്ചർന്മാര് സമ്മെയിക്ക്ണില്ല കാരണം യു. കെ. ജി പഠിക്കെണം പർൺ യു. കെ. ജിയിലും പഠിക്കാൻ ഇണ്ട് പറിയാണെ
അപ്പ ഈ നാല് മാസാണെങ്കി ഇങ്ങക്ക് വീട്ട്ന്ന് നോക്കിയാ പോരെയ്ന്നോ ഏ ഓ ഏകദേശം അക്ഷരങ്ങളൊക്കെ അറീല്ലെയ്നോ
ആ അറിയെര്ന്നു അവന്ക്കെ അപ്പ ടീച്ചർ മാർച്ച് പരീക്ഷ പിന്നെ എഴ്താനും പറ്റീല്ല അവെൻക്ക് അയിൻ അയെന്റെ വീട് ഇത്തിരി ദൂരെ ആണെ ആ നവംബെർ പോയി ഞ്ഞ് നവംബെർ, ഡിസംബെർ, ജെനുവെരി, ഫെബ്രുവെരി, മാർച്ച് അപ്പ അച്ഛെന്റെ എട്ത്ത് നിന്നാ
നാല് മാസം കൂട്ടിയാ മതിയെ മാർച്ച് കൂ
ആ അച്ഛെന്റെ എട്ത്ത് കൊണ്ടോന്ന്ട്ട് എഴ്തിപ്പിക്കിം പർണെപ്പം അവെൻക്ക് അത്രിം പഠിച്ച് കിട്ടെണ്ടെ ന്നൊക്കെ പർൺട്ട് എഴ്തിപ്പിച്ചാ അപ്പ ടീച്ചർ പർണു ഒര് കൊല്ലം കൂടി എൽ. കെ. ജി പോട്ടെ പർണു ഇന്നാ ശരി പർണു അല്ലാ പോവാണെ പോട്ടെ അല്ലാപ്പം നമ്മളിപ്പം എന്താ പറയാ ഇത്രിം വികൃ തി കൂട്തെലാണ് അവനെയ് അപ്പാ ആ വൃകൃതിതിയൊക്കെ ഒന്ന് സെറ്റ് ആവാട്ടെന്ന് പർണിട്ട് അങ്ങെനെ വിട്ടാക്കി അല്ലാതെപ്പം എന്താ കാട്ടാ ആ ഗവെർമെന്റ് സ്കൂളിലെന്നെ
ഇപ്പ അയിന് ഗവൺമെന്റ് സ്കൂൾ ന് ഇണ്ടെല്ലോ നല്ലോണ്ണം പഠിപ്പിച്ചും ചെ എൽ കെ ജി, യു കെ ജി. ഇണ്ട് ന്റെ മോളെ സ്കൂളിലതെ മാരി ഫീസേനെ എൽ കെ ജി, യു കെ ജി ഫീസാണ്.
ആ ഇബടെ ഫീസ് ഇല്ല ട്ടോ ഫീസ്ന്ന് പർ ന്ന് പർണാ മുന്നുറ്റ അമ്പത് രൂപ മാത്രം ഒള്ളു അവര്ക്ക് ടീച്ചർമാർക്കുള്ള ഫീ മാത്രം ഏ പിന്നെ ബുക്കൊക്കെ സ്കൂള്ന്നന്നെയെല്ലാം കിട്ട്ണത്. ചെലവടൊക്കെ മൂവായിരം രൂപക്കെത്രെ അഡ്മിഷൻ എടുക്കുമ്പോ ഏ ആ ചെലവടെ ഓരോ സ്ഥലത്ത് പിന്നെ ഓരോഇതല്ലേ അങ്ങനെ. എന്താന്ന് സ്പെഷല്?
ഇന്ന് സ്പെഷ്യല് എത്താ സ്പെഷ്യലൊന്നുല്ല ചോറും, കറിം, ഉപ്പേരിം, മീനൊക്കെണ്ട്.
അതെല്ലേ ആ ആ ഞങ്ങളൂന്ന്‌ സ്പെ ഒ ഞാൻ, അച്ഛൻ, അമ്മ എന്താ ഏട്ടന്
ഏ ഏ ഇങ്ങള് സ്വന്തായിട്ട് വീടാ അതോ ആകൊരുമകനൊള്ളൂ.
അവര് ആ ഒരു രണ്ടു പേര്ണ്ട് ഒരാള് പിന്നെ നേരെച്ച കഴിഞ്ഞ് ഇപ്പാള് പിന്നെ ഒരു വഴിക്കായി പിന്നെ ആള് വേറെ അഫൈറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പക്ഷെ ആള് പിന്നെ ഇങ്ങട്ട് വരനൊന്നല്ല ആ അതിനെന്താ വീട്ട്ക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പൊ എന്ത ഇങ്ങളെ ജാതി തന്നെയല്ലേ കല്യാണം കഴിച്ചെ
ആ ആദ്യം അങ്ങനെന്നെയായിരുന്നു. പിന്നെ രണ്ടാമത് ആൾക്ക് ഒരു അഫെയറൊക്കെണ്ടായി അങ്ങനെ ഇണ്ടായിട്ട് പോയി ഏ അപ്പൊ പിന്നെ ആള് ആള് ആ- ള് വേറെ കല്യാണം കഴിച്ചു. കാരണം ബീട്ട്ല് കുട്ട്യേള് ഇണ്ടായിട്ടാണ് പോയിരിക്കണത്. രണ്ട് കുട്ടികളുണ്ട് ആ അങ്ങനൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയി. അപ്പൊ പിന്നെ ഇബരായിട്ട് ടച്ചും കാര്യങ്ങളും വിളിയും പറയലൊന്നുല്ല. അപ്പൊ ഞാൻ പറയും മെല്ലെ മെല്ലെ ഇനി ഇപ്പ എന്നെങ്കിലും വന്നിട്ട് ഇങ്ങട്ട് വരാണാവോ ചോയ്ക്കാണെ. പറയാൻ പറ്റില്ല പറയാൻ ആ പറയാൻ പറ്റില്ല. ഇവര് പിന്നെ മകള് വന്ന ചെലപ്പ അമ്മേന്റേം അച്ചഛന്റേം മനസ്സ് മാറിയാലോ
അതെ.
അങ്ങനൊക്കെ ആയിട്ട് എന്താ ചെയ്യ ഓരോത്തര്ക്ക് ഓരോത് അല്ലാണ്ട്പ്പെന്താ
ആ അതന്നെ
ഇന്നൊക്കെ പ്പ അങ്ങൻത്തെതന്നെല്ലേ ഉള്ളൂ കുട്ട്യേള്ണ്ടായിട്ട് ഒതുങ്ങിക്കല്ലേ ആൾക്കാര് ഓരോ അഫൈറും
ഉം അതന്നേണ് സമ - യം എങ്ങനെ പോണെന്ന് കിട്ട് അറിണില്ല നേരം വെളുക്ക്ണ് വൈന്നാരാവ്ണ് എത്ര എളുപ്പം
എല്ലാരും പണി പണി പണി ഇല്ലന്നെ കുട്ട്യേളൊറങ്ങുമ്പ പണി ചെയ്യാ പണി ചെയ്യ പണി കഴിഞ്ഞ് ലേശം ഇരിക്ക. ഇതൊക്കെല്ല നമ്മുടെ ചിന്ത പായ് ചെറുത് നീന്തും ആള് മ് നീന്താൻ തൊടങ്ങി ഇനിയിപ്പോ പിടിച്ചു നിക്കല് ആ പെൺകുട്ടി ഇനിയിപ്പോ പിടിച്ചു നിക്കല് നട ത്തം എല്ലാംപാടെ ആകുമ്പോക്കും അമ്മ ഒരു വഴിയാകും ഞാന്.
ഉം അതന്നെയാണ് ഇതുവരെ ഞമ്മക്ക് കൊയപ്പല്ല ഇനി നടത്തൊക്കെ തൊടങ്ങിയാലാണ് പിടിച്ചാ കിട്ടാതാക.
ആ അവനും ഇതുപോലെ തന്നെയായിരുന്നു. നല്ലതായിരുന്നു വികൃതിയും, കരച്ചിലും, വാശിയൊ ക്കെണ്ടായിരുന്നു മൂത്ത കുട്ടിക്ക്. ഇപ്പഴാണ് ആളൊന്ന് സെറ്റായി വന്നത്. ഉം കൊഴപ്പമില്ലാണ്ട് ഒന്ന് വന്നിരിക്കുന്നത്. മറ്റേത് വെറുതെങ്ങനെ കരയുമ്പോ നമുക്ക് ഭയങ്കര ക്ഷീണംന്നത്തില്ലേ സൂക്കട് പിന്നെ പറയേ വേണ്ട. സൂക്കടന്നെ ആ എഴുതും ഒക്കെ ചെയ്യും എ ബി സി ഡി ഒക്കെ അറിയാൾക്ക്. അതൊന്നും കൊഴപ്പല്ല പക്ഷെ വികൃതി ഇണ്ട് വികൃതിയാണ് ആകെ
വെല്ല്യ കമ്മിയൊന്നുണ്ടാവൂല മം ഈ കുട്ടീനെ കാട്ടോ?
ഏ ഈ കുട്ടീനെ പോലെ കളിക് കളിക്കാനെന്തേ ങ്ങലൊക്കെ ഇട്ട് കൊടുക്കും ചെൽ ഇവൾ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ അയിലെ കളിച്ച് കൊണ്ടിരിക്കാ ണെങ്കിൽ വേഗത് പിടിച് വലിക്കും ആ അത് വാങ്ങും ന്നിട്ട് അവൻ വേറെഎന്തെങ്കിലും കൊണ്ട് കൊടുക്കും അങ്ങനെ അല്ലാട് കുട്ടി ഉറങ്ങുമ്പോ ഒന്നും ചെയ്യൊന്നുല്ല ഫാസ്റ്റ് ഫസ്റ്റ് കണ്ടപ്പോ ഭയങ്കര ഒരു പൊരിച്ചലായിരുന്നു ആൾക്ക് എന്താ ചെയ്യേണ്ട് ഏതാ ചെയ്യേണ്ട് ഒരു പൊരിച്ചലായിരുന്നു ഇക്കി പിന്നെ പേടി ഉണ്ടെയ്നിം എന്തേലും കാട്ടോ എന്നൊക്കെ. പിന്നെ അത് അങ്ങനെ റെഡി ആയി വന്നു പറയാൻ പറ്റ് ല് ഒയ്ച്ച അപ്പൊ ഒറങ്ങുമ്പോ എന്തെങ്കിലും കാട്ടിയാലൊക്കെയ് അവനപ്പൊ ഒന്ന് നമുക്ക് പറയാനും ആ പിന്നെ അവള് ഒറങ്ങി. ആ അപ്പം പിന്നെ പെണ്ണ് ഒ റങ്ങിക്കഴിഞ്ഞ എന്താങ്ങട്ട് ആ ഭാഗത് ക്ക്യോന്ന് നോക്കും കൂടിയില്ല ആള് മം അങ്ങനൊയായിട്ട്. വേറെ എന്തൊക്കെയാ വിശേഷം.
വേറെന്താ നല്ല വിശേഷം.
അതെല്ലേ ഉം ഇന്നാ ശെരി ന്നാ വിളിക്കീ ട്ടോ.
ആഹ്
കേട്ടാ ശെരിട്ടന്നാ.
ഷ് ആ സമയായി